ഹലോ
അഹും
ഹലോ
ആഹ് ഹലോ
ആഹ് ണ്ട്
അഹ് ആഹ് സുഖായിട്ടിരിക്കുന്നു
ഉം ഫുഡ് കഴിച്ചോ
ഫുഡ് കഴിച്ചു
ഉം പണിയൊക്കെ ഒതുക്കിയോ
ആഹ് പണിയൊക്കെ ഒതുക്കി
ഉം ഇന്ന് വർക്ക് ഉണ്ടായിരുന്നോ
ഉം ന്ന് വർക്കില്ലായിരുന്നു
ഉം ഉം എന്താ ഫുഡ് കഴിച്ചത്
ഇന്ന് ഫുഡ് ഉം ഇന്നത്തെ ഫുഡല്ലേ ചോയ്ച്ചത് ഇന്ന് ആഹ് ചോറ് പിന്നാ ഉം മത്തങ്ങയും പരിപ്പും കറി
മൊട്ട ത്തോരൻ
ഓഹോ
തൈരും തൈരും മൊളവും ഫ്രൈ
ഉം ഉം നല്ല ഫുഡ് ശെരിക്കും നാടൻ നാടൻ നാടൻ ഫുഡ്
അതെ അതെ അതെ നാടൻ ഫുഡ്
ഉം ശെരിക്കും പറഞ്ഞാ ഇപ്പഴ്ത്തെ ജൻറേഷൻല് നാടൻ ഫുഡ് ഒന്നും പറ്റില്ല എല്ലാം ജങ്ക് ഫുഡിന്റെ പുറകെ പോകുന്ന ആൾക്കാരാ ബിരിയാണി ആഹ് ഫ്രൈഡ് റൈസ് പിന്നെന്തായിരുന്നു മന്തി. അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൂടുതലും. ഉം പോകുന്ന. പണ്ടത്തെ അവിയൽ, സാമ്പാർ, തോരൻ. കാളൻ, മോര് എന്നൊക്കെ പറഞ്ഞ ആർക്കും വല്യയ പിടുത്തമില്ല.
ഉം ഉം ഉം ഇവിടെ ഞാൻ എനിക്കപ്പോഴും നാടൻ ഫുഡ് ആണ് ഞങ്ങള ഇവിടെ ഉണ്ടാക്കുന്നത്.
ഉം
പിന്നെ ഏർ വല്ലപ്പോഴും മാത്രമേ ഇറച്ചിയ മീനും ഒക്കെ ഇവിടെ വാങ്ങിക്കാറുള്ളൂ. മിക്കപ്പോഴും ഇവിടെ നാടൻ ഫുഡയിരിക്കും പരിപ്പും പരിപ്പും മത്തങ്ങയും അല്ലെങ്കിൽ പയറും ത്തങ്ങയും.
ഉം
പിന്നെ ചെറുപയർ ആഹ് പച്ചക്കടക്ക ചെറപയർ.
ഉം ഉം ഞാനും ഇവിടെ മിക്കപ്പോ യും എല്ലായ് എല്ലാ എപ്പോഴും പച്ചക്കറി തന്നെയായിരിക്കും ഇടക്കപ്പോഴെങ്കും ഞായറാഴ്ചയോ അങ്ങനെ എങ്ങാനും ഇറച്ചിയൊക്കെ വാങ്ങുന്നുള്ളൂ. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ ജങ്‌ ഫുഡ് അല്ല ബിരിയാണി. ഈ കുഴിമന്തി ഫ്രൈഡ് റൈസ് അതങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയാൽ തന്നെ, അതന്നും കൊള്ളില്ല. ശരിക്കും പറഞ്ഞാൽ ശരീരത്തിന്.
അതെ അതെ ഹോട്ടലില ഭക്ഷണങ്ങള്. നമ്മള് ഡെയിലി കഴിക്കണെന്നുണ്ടെങ്കിൽ വയറിനും കംപ്ലൈന്റ് ആയിരിക്കും രണ്ടു ദിവസം അടുപ്പിച്ച് ച്ച് കഴിക്കുകവാണെങ്കിൽ വയറിന് കംപ്ലയിൻറ് ആയി.
ഉം
എനിക്കങ്ങനെ ഹോട്ടൽ ഫുഡ്ങ്ങനെ കഴിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യംന്നു ഇല്ല ഞാൻ പറ്റുമ്പ ഇല്ലാതെയൊക്കെ വരുമ്പോഴേ ഞങ്ങൾ പുറത്തന്ന് വാങ്ങിക്കറു അല്ലെങ്കി ഇവിടെത്തന്നെ, ഞാൻ ഉണ്ടാക്കിയാണ് ചെയ്യണത്.
ഉം പരമാവധി നമ്മള് പുറത്തുന്നുള്ള ഭക്ഷണം ഒഴിവാക്കുക. പിന്നെ ഇതുപോലുള്ള ഹോട്ടൽ ഫുഡെക്കെ ഒഴിവാക്കുക. അവിടെക്കന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ചിക്കൻ ബിരിയാണി അല്ലെങ്കില് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ചില റെസ്റ്റോറന്റുകളിലിട്ടോ അപ്പ ഇങ്ങനെ വറുത്തെടുക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ. അതൊക്കെ ഉണ്ടകുന്ന മിക്കവാറും പൊരിച്ച എണ്ണെ തന്നെ പൊരിച്ച് പൊരിച്ച് പൊരിച്ച് ഇണ്ടാക്കുന്നതായിരിക്കും.
ഉം അതെ
എന്നാലും ഉം നമുക്ക് ഏറ്റവും നല്ലത് ആരോഗ്യത്തിനും നമുക്ക് നല്ലതും
നമ്മുടെ വീ വീട്ടില് ഇണ്ടാക്ണ ഭക്ഷണം
വീട്ടില്ണ്ടാക്ക്ണ ഭക്ഷണമാണ് ഏറ്റവും നല്ലത് ഉം ഉം പിന്നെ ഇപ്പം പുറത്ത്ന്ന് ഫു നമുക്ക് എന്താ പറയാ സോഷ്യൽ മീഡിയ തുറന്ന് കഴിഞ്ഞാ അയ്ന്റെകത്തൊക്കെ ഓരോരോ ഇത് വരുന്നുണ്ടല്ലോ റീൽസും കാര്യങ്ങളൊക്കെ കേട്ട ഫുഡിന്റെന്നെ റീൽസ് സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് അപ്പൊ അതൊക്കെ കാണുമ്പോ എല്ലാർക്കും ഒരു ഇത് ഇണ്ടാവും
ഉം
അങ്ങനെ എന്തായാലും നല്ലേ നല്ല നാടൻ ഫുഡ് നമ്മള് വീട്ടില് ഇണ്ടാക്കുന്ന നാടൻ ഭക്ഷണം തന്നെയാണ് ഇ
അതെ ഞങ്ങള് വലപ്പോഴും കൂടെ ഒക്കെ ഇവടെ ഉം ചിക്കൻ മേടിക്കാറ് വല്ലപ്പോഴും കൂടെ ചേട ഇക്ക് ചെലപ്പ വാങ്ങിക്കണെങ്കി ചെലപ്പളെ ബിരിയാണി ഇണ്ടാക്കും ഇണ്ടങ്കി കറി
ഉം
മീനും വല്ലപ്പോഴും കൂടെ മേടിക്കാറുള്ളത് വെല്യേ മീനുകളൊന്നും ഇവിടെ മേടിക്കാറുല്ല ഇവടെ
ഉ
പിന്നെ മത്തി അയല, ചെമ്മീൻ അങ്ങനെയുള്ള ചെറിയ മീനുകളൊക്കെ ഇവിടെ മേടിക്കാറുള്ളു
ഉം ബിരിയാണി ബിരിയാണിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ് ഞാൻ വല്ലപ്പോ വല്ലപ്പോഴുല്ല എവിടെലും പുറത്തൊക്കെ പോ പോണെങ്കില് ബിരിയാണി കഴിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടം ചിക്കൻ ബിരിയാണി അതും ഉം നമുക്ക് കോഴിക്കോട്ന്നൊക്കെ കിട്ടുന്ന ഫേമസ് ല്ലേ കോഴിക്കോടൻ ബിരിയാണി ഉം നല്ല ഉം ഏറ്റവും ഇഷ്ട ഇഷ്ടള്ള ഒരു ഭക്ഷണാ ബിരിയാണി പുർത്തോട്ടൊക്കെ പോകുമ്പോ നമുക്ക് ഒന്നും കൂടി എന്താ പറയാ നാടൻ ഊണന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇപ്പ നല്ല റേറ്റാ ഇപ്പം ഓരോ സ്ഥലങ്ങളിലും നമ്മള് ചെന്നാ തന്നെ ഭക്ഷണം ഇപ്പ ഗ്യാസിന് വില കൂടിയ കൊണ്ട് അത് വേറെ ഭക്ഷണങ്ങൾക്കൊക്കെ റെസ്റ്റോറന്റുകളിലൊക്കെ വെല കൂടുതലാണ്
പറ്റോ ഉം
റസ്റ്റോറന്റുകളൊക്കെ ഇപ്പൊ കൂടുതലും അടച്ചു പൂട്ട് വരുന്നല്ലോ മിക്ക റസ്റ്റോറന്റും അടച്ചു ഈ ഗ്യാസിന്റെ വെല കോണ്ട്
ഉം പിന്നെ ഇപ്പ ഈ വറുത്തതും, പൊരിച്ചതും കടെന്നുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോ കൊളസ്ട്രോളും ഓഹ് അതും ഇതും ഒക്കെ എല്ലാം ആയോണ്ട് എല്ലാത്തരം അസുഖങ്ങളും വരുല്ലോ
അതെ
നമ്മക്ക് ചേല ചേല റസ്റ്റോറന്റ് കടകളിലൊന്നും വിശ് ച്ച് കയറാനും പറ്റൂല്ല പക്ഷെ ന്നച്ചാൽ ഫ്രഷ് ആയിട്ട് ണ്ടാക്കി കൊടുക്കുന്ന റെസ്റ്റോറൻറുകളും ഉണ്ട് നമുക്ക് ലൈവായിട്ട് ഉണ്ടാക്കി തരുന്ന റെസ്റ്റോറൻറുകളും ഉണ്ട് നല്ല വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കിത്തരുന്ന റെസ്റ്റോറൻറുകളും ഉണ്ട് അവിടുന്ന്ക്കെ ഭക്ഷണം നല്ല നല്ല നാടൻ ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് എപ്പോഴും ആരോഗ്യ തിന് നല്ലത് പണ്ടത്തെ പഴങ്കഞ്ഞി
അതെ
കൺ പ പഴംങ്കഞ്ഞി അതെന്താ ടേസ്റ്റ് ആഹാ പഴംങ്കഞ്ഞഞ് തലേദിവസത്തെ ചോറണ്ടകത്ത വെച്ച് വെള്ളമ ഒഴിച്ചിട്ട് ചെണ്ടുള്ളിയും ചതച്ചിട്ട് പച്ചമുളക ഇട്ട് തൈര് ഒഴിച്ച് ഉം പിറ്റേ ദിവസം ഞവിടി ഞവിടി അടിക്കണം കഴിക്കണം അടി പൊളി ടേസ്റ്റ ആയിരിക്കും
പണ്ടൊത്തെ അത് തന്നെയ ഞാൻ പറഞ്ഞ പണ്ടത്തെ ആ ഫണ്ട് പണ്ടത്തെ ആഹാരം പോലെയല്ല ഇപ്പോൾത്തെ ആഹാരം ണ്ടന്ന് വെച്ചാൽ നമുക്ക് ആഹ് എന്തുവാ ഈ മായം ചേർക്കാത്ത ആഹാരം എല്ലാരും പ്പ വീ മണ്ടന്ന് വെച്ചാൽ വിക്കായിട്ട് വീടുകളിലാണെങ്കിലും പാടത്ത് പാടത്തൊക്കെ കൃഷി ചെയ്തിട്ട് നമുക്ക് നല്ല ആ നാടൻ തൊക്കെ കിട്ടായിരുന്നു പക്ഷെ പണ്ടത്തെ പോലത്തെ ആഹാര രീതിയല്ല ഇപ്പോഴത്തത്.
ഇപ്പ എല്ലാം പൊടികൾ, ഇപ്പൊ കറിപ്പൗഡർ. കറികളാണെങ്കിലും, മുളക്പൊടിയാണെങ്കിലും. എല്ലാം പണ്ടൊക്കെ മല്ലിയൊക്കെ കടയിൽ നിന്ന് വാങ്ങി മല്ലി മുളകൊക്കെ കടയിൽ നിന്ന് വാങ്ങി കഴുകി ഉണക്കി പൊടിപ്പിക്കുകയായിരുന്നു. ഇപ്പ എല്ലാം പാക്കറ്റ് ആയതുകൊണ്ട് പാക്കറ്റിൽ ള്ള മായണ്ട് എല്ലാത്തിലും മായമുണ്ട്. ഉം കറി കറി പൗഡർല്ല്, ഉം
വെജിറ്റബിൾസാണെങ്കിൽ ഇപ്പ ആ
നേരത്തതൊക്കെ നമ്മള് ഇവിടെ കൃഷി അതെ നേരത്തെ നമ്മൾ കൃഷി ചെയ്യുന്നു. ഇപ്പം മറ്റേ തമിഴ്നാട്ടില് കൃഷി ചെയ്യുന്നു. നമ്മൾ വാങ്ങിക്കഴിക്കുന്നു.
അതെ
തമിഴ്ന തമിഴ്നാട്ടിൽ മൊത്തം വിഷം അടിച്ച്, വരുന്നതല്ലേ മലയാളിക്ക് കഷ്ടപ്പെടാൻ വയ്യ. അതുകൊണ്ടാണല്ലോ സർക്കാര് പറയുന്നു ഒരു വീട്ടിൽ ഒരു അടുക്കളത്തോട്ടം വേണംന്ന് പറയുന്നത്. പക്ഷെ ഇ ഇപഴത്തെ സാഹചര്യത്തിൽ വീട്ടിൽ നിൽക്കുന്ന എത്ര സ്ത്രീകളുണ്ട് എല്ലാവരും പണിക്കു പോകുന്നതു കൊണ്ട് സമയമില്ലാത്തുകൊണ്ട് ആരും ചെയ്യാത്ത ആൾക്കാരും ഉണ്ട്.
അതെ
ഉം അങ്ങനെ പക്ഷെ അത് പണ്ടത്തെ ആ നാടൻ ഫുഡും. നാടൻ പലഹാരങ്ങളും. ഉം ഒക്കെ ആയിരുന്നു നല്ലത്. ഇഡ്ലി, ദോശ. മറ്റേ ഇലയിട ആഹ പിന്നെന്താ ബോണ്ട, കൽത്തപ്പം എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം അതൊക്കെ മാറിയിട്ട് എല്ലാം എണ്ണക്കടികളല്ലേ രാവിലെ പഴം പൊരി. ആഹ് ഹും. ഉള്ളിവട,
ഉം ഞാനിവടെ ചാ ഞാനിവിടെ രാവിലെ പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കും. ദോച്ചാ, ഇഡലി, ഉപ്പുമാവ്, അപ്പം, പുട്ട്. ആഹ് അങ്ങനെ ഉള്ള പലഹാരങ്ങളൊക്കെ ഇപ്പ അത് ആഹ് ഞാൻ രാവിലത്തത് ക് ഏറെ ഇണ്ടെങ്കി വെച്ചിട്ട് വൈകുന്നേരം. ഉം മോന് ചായക്ക് അതാ കൊടുക്കുന്നത്. മിക്കപ്പോഴും രാവിലത്താ പലഹാരം അപ്പം തന്നെ ആയിരിക്കും വൈകിട്ട് ആ ചായക്ക് കൊടുക്കുന്നത്.
ഇപ്പ എല്ലാത്തിലും ബ്രാൻ ട്ട്ടും എന്താ പറയാ മായവും എന്നാലും. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പൊ പൊടികളൊക്കെ കടേന്ന് വാങ്ങുന്നത്, പാക്കറ്റ് പൊടി. പണ്ടൊക്കെ നമ്മള് വീട്ടില് പച്ചരി വാങ്ങി പൊടിപ്പിച്ച്, ഇപ്പൊ എല്ലാത്തിനും ബ്രാൻഡഡ് കമ്പനികളല്ലേ, ഇപ്പെയെന്താ നിറ പറ ആഹ് പുട്ട്ണ്ടാക്കാൻ നിറപറ ൻ്റെ പൊടി. എൽ എന്നാലും അയിന്റെകത്ത് മായവുണ്ട്. പക്ഷെ നമ്മളതറിയുന്നില്ല. നമ്മൾ വാങ്ങുന്നു, ഉപയോഗിക്കുന്നു, എളുപ്പത്തിന് വേണ്ടിയിട്ട്.
അതെ. ഞങ്ങളിവിടെ അങ്ങനെ കടേന്ന് കടേന്ന് വെച്ചാൽ മില്ലില്ലേ മില്ല്. പൊടിച്ച് പൊടിച്ചു കൊടുക്കുന്ന മില്ലില്ലേ.
ഉം
ആഹ് അവിട്ന്നാണ് സാധനം വാങ്ങിക്കുന്ന പൊടികളൊക്കെ മുളക് പൊടി
ഉം
പുട്ടുപൊടി പിന്നാ മഞ്ഞള് പൊടി മല്ലിപ്പൊടി
ഉം ഉം
ആഹ് ഗോതമ്പ് പൊടിയൊക്കെ മില്ലിലിന്നാണ് വാങ്ങിക്കുന്നത്. പിന്ന ആഹ് പച്ചരി വാങ്ങിച്ചിട്ട് ഇവിടെ അരച്ചാണ് ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്നെ.
ഉം ഹും ഹും. ഉം ഞാനും അങ്ങനെ അങ്ങനെ തന്ന്യാ. പക്ഷെ പൊടി പുട്ടുപൊടിയോന്നും ഞാൻ അങ്ങനെ ആഹ് വാങ്ങല്ല. സാ ചെലപ്പം ഞാൻ വെള്ളത്തി ഇട്ടിട്ട് ഒന്നെങ്കി ഞാൻ കഴുകി വാരി പൊടിപ്പിക്ക്യും. ഹാ അങ്ങനെയാ ചെയ്യുന്നെ. ഉം ഇപ്പ രാത്രിക്കത്തെ പണിയൊക്കെ കഴിഞ്ഞൊ?
രാത്രിയിലത്തെ പണി ഒക്കെ കഴിഞ്ഞ്. ഫുഡ് കഴിച്ചോ അപ്പൊ?
കഴിച്ചു കഴിച്ചു.
ഉം
ഉം ന്നാ ശരി ഓക്കെ.
ശരി ഓക്കെ.
ഓക്കെ ഉം ഗുഡ് നൈറ്റ്.